ഹലോ ആഹ് കേക്ക്ണില്ലെ ആഹ്
മ്മ്
എന്തക്കെ
ഏ
എന്തെകെയിച്ച
പന്തെക്കയിച്ച എന്താ അങ്ങനക്കുന്നു മഴണ്ടെന്ന് മുത്തച്ഛൻ്റെടുത്തിരിക്കുന്നു വർത്താനം പറയണ് മൂത്തചിനോട് പിന്നെയിപ്പ ഫോൺ വിളിയിലായോണ്ട്
ആഹ് മൂത്തചിന്റെടുത്തിക്ക്എത്തിയോ
ആഹ് ഓതിച്ചിന്റടുതിക്ക് ഓളോര കാലതിയങ്ങട് എത്തും
ആഹ് അയ്ശരി ഹാ ഹപ്പൊ കുക്കറും കൊണ്ട് പോയതാ
തും കൊണ്ട് പോന്നതാ ഹാ
ആഹ് ഇനി കുക്കറിലെന്താ കാലിത്തപ്പം ചുടണുണ്ടോ മൂത്തച്ചി താത്ത അതിപ്പ മൂതച്ചി താത്ത കാലിത്തപ്പം ചുടണുണ്ടോ കുക്കറില്
കൽത്തപ്പല്ല അത് തേങ്ങാച്ചൊറ് ണ്ടാക്കാന്
ആഹ് അയ്ശെരി നല്ല ചൂടോടക്കെ കയിക്ക നല്ല സമയത്ത് വെക്കണണ്ടല്ലേ ടൈമില് ആഹ് ഇനിഅത് തിന്നിട്ട് പോകാ മൂതച്ചിതാത്തടെട്തന്ന്
അതെ അതെ
പിന്നെ മൂത്തച്ചിതാത്തക്ക് കുട്ടിആളില്ലേ
എങ്ങനാ
താത്തക്ക് കുട്ടിആളില്ലേ
ഓഹ് താത്തക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആഹ് അയ്ശരി കല്യാണം കഴിഞ്ഞണോ കുട്ടികളെ അതാ വല്യ കുട്ടികളെ ചേർത്ത ആഹ് ആഹ്
പിന്നെ രണ്ടാമത്തത് പത്താം ക്ലാസാണ് പിന്നെ മൂന്നാമത്തേ നാല് വയസ്സ് പത്ത് കൊല്ലത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാ
ആഹ് ഇന്റെ മായ്രി ചെറിയ ഇടവേളയ്ക്ക് ശേഷംല്ലേ
അതെ അതെ ഇടവേളക്ക് ശേഷം നി നിർത്തിവെച്ചതായിരുന്നു പിന്നെ പെട്ടെന്ന് പുനർ പുനര എന്താ പറയാ ഉണ്ടാക്കി ആഹ് പുനരാരംഭിച്ചു അതന്നെ ഉം
പിന്നെ ഒന്നും കൂടി തോന്നിയേക്കേ പിന്നെ കാക്ക ഇവടല്ലേ ആഹ് പെൺകുട്ടിയ
പെൺകുട്ടിയ രണ്ടാം
റഹ്മത്താണല്ലോ റഹ്‌മത്തല്ലേ പെൺകുട്ടിയാള് അത് ചെലേപ്പോ നല്ലീന വെക്കാനും ഭാഗ്യത്തിന്, വക്കാനും അങ്ങനെ പിന്നെ ഒന്ന ഇണ്ടാണ്
അതെ അതെ അത്രല്ലേ അല്ലേ അപ്പം പെങ്‌ട്ടിയാള് ഫസ്റ്റ്താവണന്നെ ഒരു ബർഖത്താണറിയാ ആഹ് വാപ്പക്കും മട്ട് അങ്ങനെ അങ്ങനെ
ഇന്റോടെ ന്റെ അങ്ങനെ തന്നെയാണ് ഞങ്ങള് നാല് പെൺകുട്ടികളാണ്, ഇപ്പോ പഠിച്ചു എത്തിച്ചിട്ട് ഒരു കൊയപ്പോ ല്ല ഹഷാറായി പോണ്ട്, ഇപ്പ ഇവടിം തന്നെ എൻറെ മോള് വല്ത് പെൺകുട്ടിയല്ലേ
അതെ പോലെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെന്ന നോക്കണ്ടേ ഇത് പിന്നെ വാൻകുട്ടികള ഇപ്പ നമ്മുടെ വീട്ടിൽ തന്നെ ആരിക്കും ഓല്
ഉം നമ്മളെ വീട്ടിലാന്നെക്കാരം ല്ലേ ഇപ്പ വീട്ടിലായാലും പൊർക്ക അപ്പ കുട്ടികളെ നമ്മള് നല്ലോണം കാലിൽ നീട്ടി നോക്കേണ്ടിയരും
ഒരു ജോലിക്കും പോവും, ജോലിക്കും, പോവും, ഇപ്പൊ വേറെ കുട്ടികാളള്ള കാലിൽ ചുരുക്കിയാക്കാൻ പറ്റൂല നല്ല നിർത്തിയാക്കണ്ടി വരും ഉം ഇപ്പൊ മരക്കൾ വന്ന പണിയറണെ ഇല്ല ഇപ്പ മരക്കള് ഓല് പറയണ നമ്മള് കേക്കണ്ടി വരും പഴെ കാലല്ല, അമ്മമായിമാര് പറഞ്ഞ മരക്കളേക്കല്ല ഇപ്പൊ ഇപ്പൊ എന്താന്നോ അപ്പൊ വരെ മക്കള് വരാതെ സുഖം വന്നാ പിന്നെ നമ്മുക്ക് ഒന്നിനും കൂടുല അപ്പോ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നല്ലോഷർ ആയിട്ട് കടക്കെ ഇരിക്കെ എന്താച്ചാ ചെയ്യാ
തല്ല ഒരു പ്രായത്തിൽ കിട്ടില്ലെങ്കിലും എടങ്ങാറാാണ് വിളിച്ചത്
ഇല്ല അത് പറഞ്ഞാ കേക്കൂലേ
അതല്ലേ, ആഹ്. അങ്ങനെയല്ലപ്പൊ ഒരു പ ഇരുപത്തെട്ട് ഇരുപത്തേഴ്, ഇരുപത്തെട്ട് ഇരുവത്തൊമ്പത്, വയസായിട്ടുക്ക് പെണ്ണ് കിട്ടണില്ലെങ്കിൽ ഓല ഓലെ മുഖത്തും നോക്കുമ്പോ ഭയങ്കര സങ്കടാണ്.
ആഹ് സങ്കടാണ്, അങ്ങനെല്ല കെട്ടിക്ക ആണായാലും പെണ്ണായാലും കുറച്ച് നാൾ ഉണ്ടാക്കിയാലും എന്നാ ഞാൻ പറയണ കൊഴപ്പല്ലല്ലോ. നേരം വൈകല്ല നാർത്തെ കുറച്ച് നാർത്തെണ്ടാക്ക
അതെ അതെ സത്യം
ആഹ് വയസ്സായ പിന്നെ കൊറച്ച് വൈ പിന്നെ തെരഞ്ഞകുമ്പത്തിന് മുപ്പതും ആകും ഇരുപത്തെട്ടും ഒക്കെ ആകും അയ്ലേറെ കൊറച്ച് നോർത്തത്തെരഞ്ഞങ്ങാണ്ട് അത് ശരിയായാലും പിന്നെ അയ്ന് അങ്ങനത്തെ അറിയാനും കിട്ടീല കിട്ടീല അറിയാൻ നിക്കണ്ടല്ലോ
പരാതിയൊക്കെതാ പെണ്ണില്ല പെണ്ണില്ല അതെ അതെ അല്ല ഡിമാന്റ്ഒക്കെ കൊട്ത്തിനി
ഗവൺമെന്റ് ജോലി വേണം. കേണ്റ്റണി പണിക്കാരെ പറ്റൂല വയറിംഗും പ്ലംബിങ്ങും ഓക്കു പറ്റൂല അങ്ങനെക്കെയാണ്
വയറിങ്ങിനും പ്ലംബിങ്ങിനും കേണ്റ്റണിക്കാർക്കൊക്കെ ഗവണ്മെന്റ് ജോലിക്കാരെക്കാൾ സമ്പളണ്ടാവും
ഗവൺമെന്റ് ജോലിക്കാരിലേറെ പൈസണ്ട് ശമ്പളോണ്ട് ദിവസം ആയിരം ആരത്തഅഞ്ഞൂറ് ഓല്ക്ക് കൊട്ക്കും രണ്ടായിരും -കേണ്റ്റണിക്കാർക്കൊക്കെ ആഹ് ഇപ്പൊ നല്ല പൈസ ഒൽക്കാണ് അത് പറഞ്ഞിട്ട് കാര്യല്ല ജോലില്ല ഗവൺമെന്റ് ജോലിയാണ് പറയണമെങ്കി വണ്ടേ
അങ്ങനല്ല പെൺകുട്ടേക്കും അല്ല അത് വീട്ടുകാർക്കും അങ്ങനെന്നെയാണ്
ആഹ് അങ്ങനെണ് എല്ലാർക്കും അങ്ങനെന്നെണ് ജോലി വേണം ഇപ്പൊ ഇതിപ്പോ ഇപ്പൊ ഞ ഒന്നും പറയണ്ട ഇനക്കെന്നെ ഇപ്പൊ ഞങ്ങളെ ഇന്റെ മോളെ കെട്ടിച്ചപ്പോ ഓൾക്ക് അത്യാവശ്യം ഇത്ണ്ട് പഠിപ്പ്ണ്ട് അപ്പൊ പിന്നെ അങ്ങനത്തെ തന്നെ ആവണന്ന് ഞമ്മക്ക് താല്പര്യണ്ടാവല്ലോ ആഹ് ഓൾ അങ്ങനെ പഠത്തം താണ് ഹാഫിള് ആണ് അപ്പൊ അതിനുസരിച്ചുള്ള ഉസ്താദ് മാരോ. മൊല്യ ‌ ഫൈസി യോ ഹുദവിയോ വാഫിയോ ഒക്കെ കിട്ട കിട്ടണം എന്നാണ് ഇന്ക് താല്പര്യം ണ്ടയ്ന് അത് അതേമാതിരി കിട്ടിയപ്പോ അങ്ങനെ എല്ലാരെ മ്മാര്ക്കും അങ്ങനെ ഇണ്ടാവും ഓരോരോ താല്പര്യം ഇപ്പൊക്കെ അയിന് കുട്ടികൾ പഠിച്ച്ണോലല്ലേ പഴേമായിരിയല്ലല്ലോ
ഏഹ്
ഇപ്പ എല്ലേ കുട്ടികളും പഠിക്ക്ണ കുട്ട്യാളല്ലേ പഴേമാരിയല്ലല്ലോ ഉം ഇഞ് പഠിച്ചാലും ഇല്ലെങ്കിൽ ഒൽക്ക് പോണം നേരം വെള്ത്ത മാറ്റി ലിപ്സ്റ്റിക്കൂട്ട് പോണം അത്രേ ഉള്ളൂ പെരീല് അറീല്ല പഠിച്ചിട്ടോ പടച്ചിട്ടോന്നല്ല എന്നാലും മാറ്റി പെരീന്ന് അങ്ങട്ട് പോകണം പെരീൽ ഒന്നിനും ആകൂല ഇതന്നെ നേരം ആഹാ നേരം വെളുത്ത പോവാ ഹു ഹുഹ് നേരം വെളുത്ത നേരം വെള്ത്താ ലിപ്സ്റ്റിക്കുട്ടങ്ങട്ട് പോവനെ പിന്നെബടെ നമ്മക്ക് പിന്നെ അതൊന്നും ശീലല്ല എന്താ ച്ചാ മോള് അങ്ങനെ അവോണ്ട് ഹിജാബും പാർദെക്കെ ഇട്ട് നടന്നതൊണ്ടയ് കൊറെ ലിഫ്റ്റിക്കിന് ഒന്നും പൈസ കൊടുത്തില്ല ഫാൻസി ഫാൻസി ലിഫ്റ്റിക്കോ ആ പർദ്ദയും ഹിജാബുഇടാ അപ്പൊ പിന്നെ ആഹ് പിന്നെപ്പഞ്ഞീപ്പമാ മരിയക്കൾ മരിയക്കളൊക്കെ വരുമ്പോ നോക്ക അപ്പൊ പിന്നെ ഫാൻന്റും ഷർട്ടോക്കെ തന്നയ്ക്കാരം ഇല്ല അതൊക്കെ ഏകദേശം വാപ് ഏഹ് പുതിയാപ്ല കിട്ടിയ കണക്കിനൊക്കെ രണ്ടോല്ലം കൊണ്ടായി
അത് സംഭവം ഇപ്പത്തെ കാലത്ത് കണ്ടക്കാനല്ലത് എന്നാ പിന്നെന്താറിയോ വേഗം കിട്ടും
അതാണ് അടുത്തലോൽ പറയേ മ്മൾ വർത്താനം പറഞ്ഞിരിക്കും അസറാവുമ്പളേയ് ഏഹ് മൂന്നാല് പരേൽ ങ്ങനെയ് എല്ലാരും ഒരുമിച്ച് കൂടും ഇന്റെ പ്രായക്കാരന്നെണ് അയില് പറിം ഓൽ പറിം അയലോക്കത്ത്ള്ള പെണ്ണ് പറിയെയ് ഇപ്പൊ കണ്ടക്ക നല്ലെ ന്നാ നമ്മുക്ക് തെരയാനും നിക്കണ്ട വേം പെണ്ണു ആകും നല്ലത് കിട്ടും ചെയ്യും
ആഹ് സത്യം
ഒള്ളതാ പറയല്
പക്ഷേ അയിനും മാണം ഒരു കഴിവ്
ആഹ് അയിനുമാണോരു കഴിവ് ഏഹ് കണ്ടക്ക അങ്ങനെകയാലും ചിലപ്പോ ചേലോൽ നല്ല മുതലും വേറള്ളതും ചോറ്ക്കൊക്കെക്കണ്ടക്ക്ണ്ടല്ലോ അത് ചിലേത് ഏതുല്ലാത്തെ ഒന്നു ല്ലാത്തയ്ക്കാരം കണ്ടക്ക പെണ്ണണ്ട് ആയാൽ മതിയാവും ഞാന് പറയാ കണ്ടക്ക കണ്ടക്കുമ്പോ നല്ലത് ആവണം ഹും നല്ലീനെ പുട്ച്ചണംന്നറിം ആഹ് ഇനിക്കേതായാലും താല്പര്യല്ലട്ടോ ഹ ഞമ്മള് പറഞ്ഞ്കാണ്ട്ണ്ടാക്കി ശരിക്കും പിന്നെ കൊടുക്കണ മാരിഅല്ലേയ്ക്കാരം ചെലേപ്പോല് പിന്നെ ശംശയം കുടുങ്ങി പിന്നെ കച്ചറ അങ്ങനെക്കാരം അത് ചേലേപ്പോ ചേലോൽത് നീണ്ട് നിക്ക്ണില്ലല്ലോ അമ്മള് വാപ്പീമ്മീം ചെയ്ത് കൊടുക്കണ മായ്രി
അതെന്താറിയോ അത് വല്ല്യ ഡിഫറൻസ്ണ്ടാവൂല്ല ഓലേജില് അപ്പൊ ഓൽ എടാ പോടാ ബന്ധങ്ങളായിരിക്കും
ആയിക്കു ഉം
ആഹ് അപ്പ പിന്നെ അവല് വളരേ ചെറിയേ പ്രശ്നത്തിനന്നെ ഓല് പരസ്പരം കച്ചറ ഉണ്ടായിരിക്കും അങ്ങനേണ്ടാവും
ആഹ് കച്ചറ കൂടും പിന്നെ ഓല്ക്ക് ശംശയണ്ടാവുവേ ഓലിങ്ങനെ ചെയ്തതല്ലേ പ്പ പിന്നെ വീണ്ടുങ്ങനെ ഓൽക്ക്ങ്ങനെ ഒരു ശംശയം തോന്നുവേ അയിനെട ആഹ് എടണ്ടാവല്ലോ ശംശയത്തിനെട അതാണ് പിന്നെ എന്താന്നിട്ട് ങ്ങക്ക് ഫുഡെന്താ
എനക്ക് ഫുഡെന്താ ഞാനും മൂത്തശ്ശിൻ്റോടുന്ന് തേങ്ങാ ചോറ് കഴിച്ചു
ഹ്ഹ്ഹ്ഹ്ഹ് കുക്കർ കൊടുത്തീന് കാര്യണ്ട്
കുക്കർ കൊടുത്തെന് കാര്യണ്ട് ഹ് അതൊന്നുണ്ടായിട്ടില്ല അവിടെ ഗസ്റ്റ് അത്രേള് ഉഷാറാ ഉഷാറ് മുത്തച്ചന്
ആഹ് കോയ് കറീം തേങ്ങാ ചോറുവ പപ്പടം പൊരിച്ചതും
ബീഫ് വരട്ടിയതും ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും
ആഹ് അപ്പൊ പിന്നെ ഫോണുമേ കഴിച്ചിരിക്കന്ന് ആത്താടണ്ടാവോണ്ടേ ഹ്ഹഹഹ
അല്ലാ ചിലപ്പിന്റെ നേരത്തെ കയ്യലുണ്ട് എന്താ അറിയോ ഇന്നെന്താച്ച ഞമ്മളിവിടൊരു ഗസ്റ്റ്
അതല്ല ചെല ദിവസണ്ടൊരു ഒരു ഒയന്ന ദിവസന്ന്റിയലോ ഒര് ഒന്നിനും തോന്നാതെ ഇങ്ങനെ അങ്ങട്ടുവല്ല ങ്ങട്ടുവല്ല
തീരുമ്പാന് കൊറെണ്ട് ഇത് പണിരൂല പക്ഷേ ഇന്ന് എന്താറിയൊ അതെ ഇന്ന് ഗസ്റ്റ്ണ്ടായിട്ട് തീരേ തീരുന്നില്ല അരെങ്കിലും ഉണ്ടായാ പിന്നെ ഇതൊന്നും തീരൂല്ല
മ്മ് ആര വന്നേ അപ്പത്തേന് വിരുന്നുകാരന്നോ
ഇപ്പടുത്തെ ഇബ്ടുത്തെ അമ്മായീന്റെ കുട്ടികളൊക്കെ വന്ന്ണ് അപ്പം
ആഹ് അപ്പ ഞമ്മള് കെരുതിയ പണി നടക്കൂല ഞമ്മൾതടക്കൂല
നടക്കൂല മെറ്റൊരു പന്ത്രണ്ട് ൻ്റെ പണിയൊക്കെ കയ്യും എത്ര ആടി കൊയഞ്ഞാലും തീരും
ടെരുതി അമ്മള് അമ്മള് എടുക്കാന്ള്ളൊക്കെ അങ്ങനെ അവിടെടും ഓലോട് വർത്താനം പറഞ്ഞ്ന്ന്ങ്ങനെ നേരം പോകും അപ്പത്തിന് ന്നെ ടൈമും കയും ഇപ്പയ്ന് ടൈമും ഇല്ലേ ആഴ്ചയും മാസന്നും ദിവസം കഴിയണവ ഒരു ഞായറാഴ്ചയ വന്നു പിന്നത്തെ ഞായറാഴ്ച്ച ച്ച വരുമ്പോ എത്ര ഉർപ്പാണ് ആക്ണത് ഏഹ് തിരിഞ്ഞ് ഏ ഇന്നലെ മിഞ്ഞാന്ന് കയ്ഞ്ഞ മാതിരിയാ അതേമാതിരി ആഴ്ചയും മാസൊന്നും കഴിയാൻ പാടില്ല ജൂണ് കയ്ഞ്ഞ്ല്ലേ ഇന്ന ത്തോട് കൂടി കയ്ഞ്ഞു ഇനി ജൂലായി
ജൂലായ് ഓഗസ്റ്റ് ഈ മൈ കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തേഴുവായി
ആഹ് ഇരുപത്തിയേഴുവായി എന്താണ്ല്ലേ എത്രെളുപ്പം
ഇരുത്തേഴ് ഇരുത്തെട്ട് ങ്ങനെ കാലാട് കഴിഞ്ഞു പോം ഏജ് ഇങ്ങനെ കൂടും ചെയ്യും
ആഹ് കൂടും ഏതായാലും ങ്ങക്ക് ഒന്ന് തേരറ്റ് പടച്ചോ ഞാക്കെ എന്തായാലും പ്രാർത്ഥനേല് ഉൾപ്പെടു
അതേമ്മള് ലൈഫ് ഫില് സാഹചര്യങ്ങളങ്ങനായിട്ട് എനിക്ക് പടച്ചോന് ഓരോ സാഹചര്യങ്ങൾ തരാ പക്ഷേ അൽഹം ദുല്ല കൊഴപ്പൊന്നുല്ല
അൽഹം ദുല്ല പടച്ചോൻ ഓരോരുത്തര് ഓരോ പരീക്ഷണാണ് അത് ചെലപ്പോ നല്ലേനാരിക്കും നിങ്ങക്ക് ഇനിയിപ്പല്ല കൊറച്ച് കഴിഞ്ഞാ ചെലേപ്പാ നല്ലേന ആ അത് കിട്ടും വരുംന്ന്ല്ല പ്രതീക്ഷേലമ്മള് കൊറച്ച് ക്ഷമിച്ചാ അത്രല്ലേപ്പമ്മക്ക് പറ്റുള്ളൂ ആഹ് ചോയിക്കാ ചോയ് യ്ക്കാൻ പറഞ്ഞ കൂടല്ലോ നമ്മളോട് അത് ചോദിക്കന്നെ അപ്പൊ ചോദിക്കാ എപ്പളാ ചോദ്യം ശരിയാണോന്ന് പറയാൻ പറ്റൂല അപ്പൊ നല്ല റെഡി ആവട്ടെ ഇൻശാ അള്ളാ ഏതായാലും ഇനി മൂത്തച്ചി താത്താന്റെ തേങ്ങാച്ചോറൊക്കെ തിന്നൊന്ന് മയങ്ങിക്കോളി ഒന്ന് പാത്രം കഴികി കൊടുക്കാൻ കൂടിയാ മതി
എടുക്കണം എനിക്ക് പിന്നെ തിരുമ്പാന് ഇണ്ട് ഇഷ്ടം പോലെ തിരുമ്പാനിണ്ട് പൊഴേണ്ടടുത്ത് അവിടക്ക് പോയാലോന്ന് വിചാരിക്കാ
ആഹ് അപ്പൊ വേണ്ട് പൊയയ്ക്കൊക്കെ പോയാ സുഖാണല്ലോ പൊയ അട് ത്തണ്ടെങ്കി വേണ്ട് പൊഴേക്ക് പോയാ സുഖാണ്
പൊഴെണ്ടട്ത്ത് പൊഴേന്ന് കുളിച്ച് വര്ണ്ണൊരു സുഖാ അതെ നല്ല സുഖത്ത് അതെ ഞാൻപ്പോ ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഫുൾ പൊഴേലെന്നേനെ
ഏഹ് അയ് സെരി പിന്നെ തിരുമ്പാണ്ടാവോണ്ട് ബുദ്ധിമുട്ട് തോന്നൂല തോനെണ്ടായാലും പൊഴ
ഇല്ല അതെത്ര പെട്ടെന്ന തീരണേന്ന് നമ്മളറിയൂല
ആഹ് പിന്നെ നല്ല വെള്ളൊക്കെ വര്ണത് ശ്രദ്ധിക്കണംന്നൊള്ളു നല്ല മഴ ഇണ്ടെങ്കി പിന്നെ ഒന്നായിട്ട്ട് വരുവോലെ ചെലെപ്പോ
ആഹ് ഇപ്പൊ നല്ല ഒഴുക്ക്ണ്ട്
ഉം
ഉം
ഏതാലും പിന്നെ വേറെന്താ? ഒന്നുല്ലല്ലോ ആഹ് ശരി ആഹ് ആയിക്കോട്ടെ എടക്ക് വിളിച്ചോണ്ടി വാലൈക്കുസ്സലാം
അസ്‌ലാം അലൈക്കും